നമസ്കാരം, ആ കേക്കുന്നുണ്ട്.
നമസ്കാരം, നമസ്കാരം, ചായയൊക്കെ, കുടിച്ചാ വൈകിട്ട്?
ആഹ, ചായകുടിച്ചു.
മഴയുണ്ടേ യിന്ന്? ഒ ഞാൻ ചായ കുടിക്കാറില്ല. വീട്ടിലെല്ലാരും ചായ കുടിച്ച്.
അതെയ, ആഹ, ആ മഴ, ഇന്നലെ രാത്രി ണ്ടായിരുന്നു. പകല് പെയ്തില്ല.
ആഹ്, രാവിലെ തൊട്ട ഇങ്ങനെ ഭയങ്കര മഴയില്ല.
ആഹ
ചെറുതായിട്ട് ഇങ്ങനെ. വെയിലൊന്നു ഇല്ല ഇങ്ങനെ മൂടി കെട്ടി കിടക്ക, രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു.
ആഹ രാത്രിൽ ഇവിടെയും നല്ല മഴയായിരുന്നു. പിന്നെ
പിന്നെ, വേറെ സ്കൂളൊക്കെ തുറക്കാറായി ഷോപ്പിംഗ ഒക്കെ കഴിഞ്ഞോ?
ഷോപ്പിങ് ആയില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട്.
ഓൺലൈൻ ആണോ? അതോ കടപ്പ സാധാരണ ഡ്രസ്സൊക്കെ എടുക്കുന്ന ഓൺലൈന, നമ്മ നമ്മള് രണ്ടും ഉണ്ട്. ഓൺലൈൻ കൊണ്ട് കടലും പോയി എടുക്കും. പക്ഷെ എനിക്ക് കൊറച്ച് കുറച്ചൂടിയിഷ്ടം കടയിൽ പോയി എടുക്കുന്നതാണ് ഷോപ്പിൽ പോയി എടുന്നേ കെറച്ചൂടെ നല്ലത് നമ്മൾ ഓൺലൈൻ മേടിക്ക്മ്പഴേ ആ സമയത്ത് തുണിക്ക ആ ക്വാളിറ്റിൊന്നും കാണത്തില്ല ആ നല്ല പളവളപ്പൊക്കെ കണ്ട് നമ്മൾ എടുക്കും പിന്നെ റിട്ടൺ അടിക്കണം കൂടുതലും ഷോപ്പിലെ അങ്ങ് പോയി എടുക്കത്തേ ഉള്ളൂ ആ അത് തന്നെ ആ നമുക്ക് ഇഷ്ടത്തിന് അളവിനൊക്കെ ആ
പിന്നെ യാത്രക്കെ ഇഷ്ടവാ
ഇതാ
യാത്രയെക്കെ പോവാ
ഓ യാത്രയെക്കെ പോവാറുണ്ട് ഉ മഴയായോണ്ട് വെക്കേഷനൊക്കെ നമ്മള് യാത്ര പോയായിരുന്നോ
അതെല്ലേ ആ
മഴയാതുക്കൊണ്ട് ഇപ്പം
ആ
നേരത്തെ മഴ വന്നില്ലേ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം ശ്യം ജൂണൊക്കെ ആയിട്ടല്ലേ മഴ വരു എന്ത് ചൂടായിരുന്നു ഈ വർഷം
നല്ല ചൂടായിരുന്നു
ചൂടെന്ന് പറഞ്ഞാലും നമുക്കൊക്കെ ചൂട് വന്നിട്ട് പെറം മൊത്തം പൊള്ളി സൂര്യതാപം അടിച്ചതല്ല അല്ലാതെ അ ചൂട്ക്കുരു ഒക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉ
ഇനിപ്പാ പനിയാ
ഓ ഇനിയിപ്പം മഴയാവുമ്പം പിന്നെ പനിയാവും അതാണ് വെഷമം
നാളെ
എല്ലാം കൊണ്ടും വെഷമം തന്നെ
അതെ അതെ
പിന്നെ വേറെ അല്ലാതെ രാത്രിയിലേക്ക് രാത്രിയിലേക്ക് നിങ്ങൾ എന്നും ഡെയിലി ചപ്പാത്തിയാണോ അതേ
അല്ല ചോറാണ്
ആണോ
ആ ചെലപ്പം ചക്ക വേവിക്കും
ആ നമ്മള് ചക്ക ഉച്ചക്ക് വേവിക്കത്തേ ഉള്ളൂ അത് തന്നെ രാത്രിയിലേക്കൂടെ കാണും
ആ ഈ ചൂടായത് കൊണ്ട് ചക്ക അങ്ങനെ കഴിക്കാൻ പറ്റുലാ അതാ
ചക്ക കഴിക്കുമ്പം ബുദ്ധിമുട്ടോവെല്ലാം ഒണ്ടോ ചൂടായതുകൊണ്ട്
ആ ചൂടിൻ ആയതുകൊണ്ടൊരു
പക്ഷെ നമ്മളൊക്കെ അങ്ങനെയല്ല ചൂട് സമയത്ത് ചക്ക കഴിക്കും മഴയാക്കുമ്പഴാണ് ച ക ഉം ചക്ക ആയാ മഴയത്ത് ചക്ക വെച്ചാ അത്ര ടേസ്റ്റ് ഇല്ലല്ലോ അങ്ങ് വെള്ളം കേറത്തില്ലേ
ആ
ആ പിന്നെ അധികം ആരും അങ്ങനെ യൂസ് ചെയ്യത്തില്ല മഴയായി കഴിഞ്ഞ ആ മഴ തമിഴ്നാട്ടുകാര് വന്ന് ചക്ക എടുത്തോണ്ട് പോം ഇല്ല അല്ലെങ്കി അങ്ങ് കെടന്ന് ചക്ക വീണിട്ട് മഴയും ചക്കയും കൊതുകും വല്യ ചല്യാണ് കൊറച്ചെക്കെ വന്ന് എടുത്തോണ്ട് പോയി ഇനിയും കൊറെ നിപ്പുണ്ട്
അതേല്ലെ ചക്കക്ക് കറി എന്തുവ ആ ചക്കക്ക് കറി മീൻക്കറിയാ ണല്ല
ആഹ് ചക്കയുണ്ടെങ്കി പിന്നെ അയിന് മീൻകറി വേണം അല്ലെങ്കി ചിക്കൻ വേണം എന്നാലും ചക്കക്ക് കോ ഏറ്റോം കോമ്പിനേഷൻ മീൻകറിയാണ്
അതെ അതെ
ഞങ്ങള് ചമ്മന്തിയരക്കും ചക്കയ്ക്ക്
ആഹ ഞങ്ങളും ചമ്മന്തി അ അരച്ച്
മ്മ്
പിന്നെ ഏറ്റോം ചക്ക ഇഷ്ടാണ് പിന്നെ കപ്പ
ആ ഹാ
ഉം
മന്തി ഇഷ്ടാണോ?
മന്തി ഞാൻ അങ്ങനെ കഴിക്കാറില്ല
ആണാ?
ആ അപ്പൊ ഞങ്ങളധികം വീട്ടിന്ന് തന്നാ ഭക്ഷണം കഴിക്കുന്ന പൊറ പോയിട്ടങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കൊറവാണ് പൊ ത്ത ഭക്ഷണം ഇങ്ങനെ പതിവില്ല ഉം ആ നോൺവെജ് കഴി
മീനക്ക കഴിക്കും ചിക്കനക്ക കഴിക്കുവ ചിക്കൻ കഴിക്കുവ
ബിരിയാണി അതൊക്കെ കഴിക്കും
മ്മ് നമ്മളും എടക്കങ്ങാനും വെളീല് വെളീല് പോയി കഴിക്കാറുള്ളൂ അങ്ങനെ വല്ലപ്പോഴും അങ്ങാനും ഹസ്ബൻഡ് വീട്ടില ഫുഡാണ് ഇഷ്ടം ഓയിലി ഫുഡൊന്നും അധികം ഇഷ്ടവല്ല നക്കെ നമ്മളോടും വന്ന് കഴി ക്കും പൊറ അങ്ങനെ ബിരിയാണീം മന്തി മന്തിയൊന്നും ഇഷ്ടേയല്ല നമ്മുക്കൊക്ക മ ഇഷ്ടാണ് വല്ലപ്പോഴുവൊക്കെ കഴിക്കാൻ ഇഷ്ട അവർക്ക് ഇഷ്ടല്ല
പിന്നെ
പിന്നെ വേറെ എന്താണ്?
വേറെന്താ വേറെ വിശേഷം പ്രത്യേകിച്ച് അങ്ങനെയൊന്നുല്ല പിന്നെപ്പോ കുട്ടികള് ഇത് മ്മ് ഇപ്പ ഇത് ആ സ്കൂള് തൊറക്കുന്നേന്റെ ട്യൂഷനൊന്നുയില്ല
ഇയാള് തന്ന പഠിപ്പിച്ചോളോ?
ആ അല്ല ഏ അവര് ഹോസ്റ്റലിലാണ് ഇപ്പോ മോള് ഇവിടെ നിന്ന് തന്നെ പഠിക്കുന്നത് മോൻ ഹോസ്റ്റലില്
വല്യ കൊച്ചുങ്ങളായല്ലേ
ആ അല്ല വല്യ കൊച്ചുങ്ങളല്ല മോൻ പിന്നെ ചെറുതാ ഒരു അത്രേള്ളൂ
തന്നെ നിന്നോളോ ഹോസ് സ്റ്റലിനിക്കുന്നേന് ബുദ്ധിമുട്ടൊന്നുല്ലേ ആ വീടും സ്കൂളും ദൂ രായണ്ട് ഹോസ്റ്റലിലാക്കിതാണോ സ്കൂൾ ബസ്സൊക്കെ വെരുവോ അടു ത്ത് മോളെ കൊണ്ടുവാൻ ആഹ്. മഴയായാൽ നിങ്ങക്കെ വെള്ളം കേറുന്ന ബുദ്ധിമുട്ടാണൊണ്ടോ വെള്ളം പൊക്കോ അങ്ങനെ ആഹ് നമ്മടെ ഏരിയേലും നമ്മൾ താമസി ഇല്ല നമ്മള് താമസിക്കുന്നിടത്തും വെള്ളപ്പൊക്കൊന്നും വരത്തില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത് പതിനെട്ടിലല്ലേ വെള്ളപ്പൊക്ക സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കേറി എന്നാലും നമ്മുടെ താമസിക്കുന്ന വീടിന്റ അവിടെ നമ്മുടെ ഏരിയയില കൂട്ടൊന്നുമില്ല അടുത്തൊരു പുഴയുണ്ട് ഇത്തിക്കര അറ് എന്ന് പറയും ആറ് ഒക്കെ കര കവിഞ്ഞൊഴുകി അതിൻ്റെ തീരത്തുള്ളവരുരെക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലാതെ നോർമൽ മഴക്കൊന്നും നോർമൽ മഴയല്ല വല്യ മഴയായാലും നമുക്കൊന്നും ബുദ്ധിമുട്ടില്ല അന്നത്തെ ആ പ്രളയ സമയത്ത് എന്ത് ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർ
പിന്നെ വെള്ളത്തിന് ക്ഷാമട്ടോ
ആ നമുക്ക് ഉണക്കായി കഴിഞ്ഞാൽ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാ നമുക്ക് പൈപ്പ് ലൈനാണ്
ഞങ്ങക്ക് വെള്ളത്തിന് അങ്ങനെയാ ചെറിയ ചെറിയ ഒരു ഒരാഴ്ച ആ വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്ന് പിന്നെ കുഴപ്പല്ല
നമുക്ക് പിന്നെ ഞങ്ങക്ക് പഞ്ചായത്തിൽ ന്നൊക്കെ വെള്ളം കൊണ്ട് വരും
ആഹ് ഇവിടെയും പഞ്ചായത്തി നിന്നൊക്കെ വെള്ളം കൊണ്ടുരുന്നുണ്ടായിരുന്നു കൊണ്ടുവന്ന്
ഉ ആഹ നിർത്തും മഴ ആമ്പോ പിന്നെ അവർക്ക് ആ ഒരു മുപ്പതാം ഈ മാസം മുപ്പത് വരെ കൊടുക്കാനുള്ള ഓർഡറണ്ട് പിന്നെ ഉം ആ മഴ ഉണക്കല്ലേ
അതെെ ആഹ പിന്നെ വൈകുന്നേരത്തൊക്കെ ഫുഡൊ കായ
രാത്രിയിലേക്ക് ഇ ഇ മീൻകറിയും ചക്കയൊക്കെ വേവിച്ചില്ലെ അതിരു പ്പുണ്ട് ഉ ഉ വൈകീട്ട് ഇ ചായ ഉടിച്ചിട്ട് പോയി എന്നാലും ഒ ആറ മണിയൊക്കെ ആവുമ്പോ എന്തെേലും സ്നാക്സ് ഉണ്ടാക്കി വേക്കണം ഇനി എന്താ ഉണ്ടാക്കുന്നന്ന് ആലോചിക്കുക കുറച്ച് സവീറ്റ് പൊട്ടാറ്റ എരിപ്പുണ്ട് മധുര കിഴങ്ങേ
ആഹ ആ
അത് പുഴുങ്ങി വെക്കാന്ന് വിചാരിച്ചു എന്റെ പിന്നെ വേറെ എന്തായാലും അല്ലെ അവിലിരുപ്പണ്ട് അത് കൊതുക്കാന്ന് വിചരിച്ചച്ച് അങ്ങനെ എന്തെങ്കിലും ണ്ടാകും മോൾ ഇന്ന് വരുന്ന് ഹോസ്റ്റലായിരുന്നു എന്ന് വരുന്ന ഉ അങ്ങനെയൊക്കെയ ഉുള്ള വിശേഷങ്ങളാണ് ആറു മണിയാകുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ വരും വിളിക്കാൻ പോണം ഉ ആഹ മഴയണ്ട് ട്രെയിനും ലൈറ്റ
ആഹ ഹാ
ഉ പിന്നെ വേറെന്ന വേറെന്താന്ന വേറെല്ലാ വിശേഷം
വറെ പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ടൊന്നും അങ്ങനെയില്ല എന്ത മഴയുടെ ആഹ അതെ അതെ
നമ്മുടെ ഇവിടെക്കെ നല്ല കൊതു മഴയാണെങ്കും നല്ല ചൂടാണ് മഴ പെയ്യുന്നെങ്കിലും ചൂടിന് കുറവന്നില്ല മെയ് മാസം അല്ലേ മെയ് മാസം ചൂടാണ് ഉ പിന്നെ വൈകിട്ടതെക്ക് എന്ത സ്പെ
ആ വായിതേക്ക് സ്പെഷ്യല ഒന്നും ഇല്ല ഞങ്ങള് ചോറ്
ആ
സ സ്നാക്സ് ഇല്ല ഞ എണ്ണക്കടികളൊന്നും അങ്ങനെ ഇണ്ടാക്കാറില്ല കഴിക്കുന്ന കുറവ് തന്നെ
ആ ആണല്ലേ ഹെൽത്തി ഫുഡ ആാണ് കഴിക്കുന്നത് വർ
ആ അതെ അതെ വർക്ക്ഔട്ടന്നുമല്ല പക്ഷെ
ഡയറ്റ് കോൺഷ്യസ്ആണ് ഹെൽത്ത്കോൺഷ്യസ് ആണ് നടക്കാനോക്കെ പോവൊ
നടക്കാൻ ആഹ
രാവിലെ പോവും ഉം എനിക്ക് രാവിലെ നടക്കാൻപോവാൻ ഭയങ്കരമടിയാ വൈകിട്ടുംമടിയന്നെ രാവിലെവിചാരിക്കും വൈകിട്ട്പോകന്ന് ചില ദിവസക്കെ ടക്കാൻ പോകുന്നൊക്കെ ചിലപ്പോ വീട്ടില്നല്ലവർക്കഔട്ട്ക്കെചെയ്യും ചെലപ്പം ഉം പിന്നെ മടി ഓ ഇടക്കിങ്ങനെ നല്ലയിട്ട് ചെയ്തോണ്ട് പിന്നെ ഈ ചൂട്സമയപ്പം വർക്കട്ട് കൂടെ ചെയ്ത്കഴിഞ്ഞപ്പ ഈ കക്ഷം എല്ലാം വിയർത്തിട്ട് കുരുപ്പ്പൊങ്ങിങ്ങ് നീറ്റലായി അങ്ങനെ ആ അങ്ങനെങ്ങ് നിർത്തിയതാ അല്ലെങ്കിൽ ആ ഫ്ലോയ്ക്ക്ങ്ങ് പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു വെയിറ്റ് കൂടുന്നൂന്നൊരുസംശയം പത്ത് വർഷായിട്ട് ഞാൻ അമ്പത്തഞ്ച്കിലോയിരുന്നു ഇപ്പം പിന്നെ വേറ്റ്കൂടുന്ന് അപ്പംവിചാരിച്ച് അങ്ങനെന്ന വെയിറ്റ്കൂട്ന്ന് വയറൊക്കെ വീർത്ത് വരുന്ന്ണ്ട് സ്കാൻചെയ്തപ്പൊ ഫാറ്റ് റ്റിലിവറിന്റെ ആരംഭ മാണെന്ന്പറഞ്
അ ഫുഡ്ഡ്ക്കെ കൺട്രോളെയും ഞാങ്ങനെ എണ്ണയുംഅതിന്നും യൂസ്ചെയ്ല്ല നമ്മുടെവീട്ടി ഒയിലി ഫുഡൊന്നുംഅധികം ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ അധികൊന്നും പൊരിച്ചൊന്നും ങ്ങനെ അധികംകഴിക്കത്തൊന്നുംല്ല ചോറൊക്കെകുറച്ച് കഴിക്കണംന്ന് പറഞ്ഞ്അങ്ങനെ അതി ഇത് കേട്ട് കുറച്ചാള് ഭയങ്കര വർക്കഔട്ടും അങ്ങനെയ്രുന്നു പിന്നെ അങ്ങനെ നോർമലായി ച്ചാലുംപറയും അ അവർക്ക് നമുക്ക് വണ്ണാെന്ന്പറഞ്ഞാ അവർപറയും ഞങ്ങൾക്ക് ടൂഅണ് ത്രീ ആണെന്ന് പ കേട്ടത് ഓക്കെ ഓക്കെ ശരി ഓക്കെ ഓക്കെ